ഒഹ് ആഹ് കേൾക്കുന്നില്ലേ ക്ക്ന്നില്ലേ?
ആഹ് കേക്ക്ണ്ട് അങ്ങട്ട് കേക്ക് ലേ
ആഹ് ഞാനും കേൾക്ക് ന്ന്ണ്ട് ക്ലിയറല്ലേ?
ആഹ് ക്ലിയറ്ണ്ട്
ആഹ്
മഴ പെയ്യാലെ
ഏഹ്?
നന്നായിട്ട് മഴ പെയ്യാൻ തൊട്ങ്ങിണ്.
ആഹ് മഴ പെയ്യാൻ തൊട്ങ്ങ്യോ?
ആഹ്
ആഹ് വടെ മാഴല്ലല്ലോ നല്ല മഴയായിര്ന്നു ഇപ്പല്ല
മഴെന്നുല്ലേ
ഇന്നൊരു പതിനൊന്ന് മണിവരെ.
ആഹ് പതിനൊന്ന് മണിയായിക്കി സാഹചര്യങ്ങൾക്ക് സമയായിട്ടില്ലേ? സാഹചര്യങ്ങക്ക് സമയായിട്ടില്ലലെ.
ഇല്ലല്ലാ ആയില്ലായില്ലായില്ല
ആഹ്
ആയില്ല
ഞത് കഴിച്ചിട്ട്ള്ളെ ആ ഒര് ഇതീലെന്നെയ്ക്കാരം ലെ
ഏഹ്?
ഉച്ചക്കത്തെ ഫുഡ്‌ കഴിച്ച കഴിച്ചിട്ട് അ അയ്ന്റെ തീലെനെയ്ക്കാരലെ
ആഹ്
ആടീ
കൊർച്ചെ കഴിഞ്ഞിട്ട് ആയിട്ടില്ല സമയായിട്ടില്ല.
ആഹ് ആഹ് അയ് ശെരി
ഉം
അങ്ങനെ
എന്തായാലും
എഹ്?
അലോ
ന്തെങ്കിലൊക്കണ്ടോ
ഏഹ അയെന്താ ഒരു എക്കോ സൗണ്ട് ഇങ്ങട്ട് വെര്ന്നേ
വര്ന്ന്ണ്ടോ അത് ചെല് പ്പോ ഇന്റെ ഫോണ്ന്ന ങ്ങനെ ചെലോല് ചെലോ ല് പറ്യല്ണ്ട് ഇപ്പോളുണ്ടോ അങ്ങനെ സൗണ്ട്.
ആഹ് അതെ അന്ന് അതകത്തിര്ന്നിട്ടാണോന്നറിയത്തില്ല.
ഏഹ് അയ് ശെരി.
ഇപ്പ കേൾക്ക്ന്നില്ലേ ഞാന് ഞാൻ പറയുന്നെ നല്ല പോലെ കേൾക്ക്ന്ന്ണ്ടോ?
ആഹ് ഞാൻ പറിണെ അങ്ങട്ട് കേക്ക്ണില്ല.
ആഹ് ഇപ്പൊ കേൾക്ക്ന്ന്ണ്ട്.
ഏഹ് അയ് ശെരി ആഹ് അവടതാ വടെ അത മയന്റെ മയത രണ്ട് ഇതുവരെ മയയില്ലേനില്ലോ കുറച്ച് ചാറ്റിട്ടല്ലേനല്ലോ ഇതാ അവിടെതാ മയ ചാറി
ആഹ് ഇവിടെദാ ഇപ്പ പയ്യു ആയിരിക്കും
മയ ചാറിക്കൊണ്ടിരിക്ക ഇതൊരു മലയോര പ്രദേശ ആയോണ്ടേ മായ നല്ലോന്ന് മലയോര പ്രദേശം ആയോണ്ടേ
ആഹ്
മഴ നല്ലണം ണ്ടാവോന്നറിയോ
അത്ണ്ട് അത് മഴക്ക് ഇവിടൊരു കുറവൂല്ല
ഇവിടീം അങ്ങനെതന്നെ ഇവിടെ പെയ്യണ്ട് അവിടെ എത്തിട്ടെ ഉള്ളൂല്ലേ
ആ അതൊന്നും അതിനൊന്നും ഒരു നേരം ഇല്ല ഒക്കെ പെട്ടന്ന് എത്തും ആണ് ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആ ഉണ്ട് ഉണ്ട് ഉണ്ട്
ഉം
ഇടയ്ക്ക് പോയോന്ന് കരുതീട്ടാ വിളിച്ചേ
ഹേ അയ്ശെരി ആ ഞാനിപ്പം എന്താ പറയാ മോള്ക്ക് ഉം മോളിപ്പോ ഉറങ്ങീന്ന് നേരം വൈകിയ ഉറങ്ങിട്ട് അപ്പൊ ആൾക്ക് റാഗിന്റെ കുറുക്കിങ്ങനെ നീക്കുമ്പത്തേക്കുംങ്ങനെ സെറ്റാക്കി വെക്കണം അപ്പൊ അയിന്റെ ഒര് ആ അല്ലാതെ ഇണ്ടാക്കണന്റെ കൊറച്ചൊരു തെരക്കിലാണ് ന്നാലും കുഴപ്പില്ല ന്നാലും അയിന്റെ എടെ കൂടെ
ആഹ് ഉണ ഉണർന്നേന്റെ മുന്നേ റെഡി ആക്കി വെക്കിയല്ലേ
ആൾക്കിപ്പോ ഇതൊരു തൊടക്കം ആറു മാസം ആറു മാസം പൂർത്തിയായി
ആറ് മാസോ
ആഹ് ആഹ് അപ്പൊ ഇതുവരെ കൊടുത്തിട്ടില്ലേ ഫുഡ് അപ്പൊ ആറു മാസം പൂർത്തിയാക്കി കൊടുക്കാറ് വെച്ചങ്ങ് നിന്നതാണ് ഇത് കൊടുത്ത് തുടങ്ങി ആ കൊടുത്ത് തൊടങ്ങിയപ്പോ എന്തെയ്ത് കഫകെട്ടിന്റെ ഇത് തുടങ്ങി കഫകെട്ടിന്റെ ആഹ് അത് തുടങ്ങി
അത് ഒരുവിധംഎല്ലാ പിള്ളേർക്കും ഒരു സമയമായി കഴിഞ്ഞ പിന്നെ ഉണ്ടാവും കഫക്കെട്ട്
ഞാൻ അതിന്റെ പിന്നാലെന്നെ ഒരു സമയം വരെ
ആ ഉണ്ടാവും ഇടക്ക് ജലദോഷവും കഫക്കെട്ട് മാത്രം ഉണ്ടാവോ
ഇപ്പൊ ഞാനിപ്പോ വിളിച്ച് വെച്ചപ്പോ എനിക്ക് പണി അറിയാവോ ഞാന് അപ്പറത്തെ വീട്ടു പോയിട്ട് കന്നിക്കൂർക്കെന്റെ എലണ്ടല്ലോ
ആഹ്
അത് അത് പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് എന്നാ പിന്നെ അതിന്റെ നീര് കന്നിക്കൂർക്കല് തുളസി അതിന്റെ അത് രണ്ടല ചൂടാക്കി അതിന്റെ നീരെടുത്തിട്ട് നമ്മള തേൻ ഉണ്ടല്ലോ നല്ല ശുദ്ധമായ തേനില് ആ മിക്സാക്കീട്ട് കൊടുക്കല അവിടെ മോനിക്ക് മോനിക്ക് അത് സുഗാവലുണ്ട് അത് അതുകൊണ്ടന്നെ നിമ ഉൾക്കോ
അതെ അത് എന്നും കൊടുക്കണം കൊടുക്കുകണെങ്കിൽ ഒരു ഒരാഴ്ചക്കെ അടുപ്പിച്ച് കൊടുക്കണം രണ്ടു നേരക്കെ
ഏ അങ്ങനണ്ടോ ആ കൊടുക്കലണ്ട് കൊടുക്കവാണെങ്കില് ഇന്നാലെ അത് അത് ന്നാ പിടി കൊള്ളൂല്ലേ അതിന്റെ ഫലം ഉണ്ടാവുള്ളു അറിം പ്രകൃതിമരുന്നൊക്കെ അങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറൂല്ല അത് കുറേ സമയംടുക്കും ക്ഷമയോടങ്ങനെ കൊടുക്കണ്ടിരും ആഹ് ആഹ് ഞാനിന്നട്ട് എല കൊണ്ടന്ന് പറച്ചെച്ചിണ്
ഇത് എന്ത് ലീഫാ
എല കൊണ്ടന്നാണ്ടെ
അതേയോ അതങ്ങനെയ നല്ല നല്ല തളച്ച വെള്ളത്തിൽ ഒന്നിട്ട് അതേപോലെ അങ്ങോട് എടുത്താ മതി
ഞാൻ പിന്നെ എന്ത ചെയ്യല്റിയോ ക്ക് ഫ്രൈപാനുണ്ടല്ലോ ഫ്രൈപാനില് അതില് വെള്ളം ചെർക്കാതെ എന്തയ്യും ഫ്രൈപാൻ ഉണ്ടല്ലോ അതില ഒന്ന് ചൂടാക്കും അല്ലെങ്കി ഫോർക്ക് വെച്ചിട്ട് ആ എല നമ്മളെ ഗ്യാസ് വെച്ച് ചൂടാക്കി എടുക്കും ന്ട്ട് അതിലെ സത്ത് മാത്രം ങ്ങട്ട് പീഞ്ഞ് എടുക്കും എലന്റെ ക്കൂർകന്റല എന്നട എന്നാശരിക്ക അതിന്റെ സത്ത് മാത്രം കിട്ടോല്ലോ ന്നട്ടയ്ക്ക് തേനും ചെർക്കും മിക്സ് ആക്കിട്ട് അത് കുഞ്ഞു ങ്ങക്കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്യല് ന്നെ വെള്ളം ചെർക്കുമ്പോ വെള്ളത്തിന്റെ താ അതില് ചേരുല്ലോ അപ്പ പർച്ച് അവിടെ വെച്ച് കൊടുത്ണ് മയക്കാലായ തോടങ്ങൂലേ ജലദോഷംതൊക്കെ
മഴ ജലദോഷം മാത്ര പ്പം എല്ലാസുഖങ്ങളും
ആ മഴത്ത് ഒരുവിധ അസുഖങ്ങള് കൊതും പിന്നെ വെള്ളകെട്ടി അങ്ങനെ ഒരുവിധരോഗങ്ങളൊക്കെ ണ്ടങ്ങനെ പക്ഷേ ഞമ്മള്ല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം തണുത്ത വെള്ളം ഇങ്ങനെ കുടിച്ചാല് അതും കുട്ടികൾക്കൊക്കെ നല്ല ചൂടുള്ള ഭക്ഷണം കൊടുക്ക പിന്നെ എട്ക്ക് ഇതേപോലെ ഓല പ്രതിരോത ശേഷി വർദ്ധിപ്പിക്കാൻളെ മഞ്ഞൾ പൊടി, മറ്റേ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് വെള്ളൊക്കെ ഒന്ന് കുടിപ്പിക്കണത് നല്ലതാണ്
അതെ
ഞമ്മളിങ്ങനെ ആശുപത്രി ഇങ്ങനെ കറി ഇറങ്ങി ങ്ങ
കുടിക്കാൻ കൂട്ടാക്കൂലല്ലോ
ആഹ് അതാണ് അതാണ് പറഞ്ഞത് ക്ഷ അയ്ക്ക് അമ്മള് ഈ ശർക്കര പനശർക്കര അങ്ങനെക്കെ ഉണ്ടാവൂലേ നല്ലേ നല്ലേ ഷർക്കരന്റെ പൻ പാനിയൊക്ക ചേർത്താണ്ട് കൊടുക്ക അപ്പൊ കുട്ട്യാൾക്ക് അങ്ങനെ അപ്പം അയിന്റെ ക്കൊരു രുചി ചിണ്ടാവുമ്പ ഓല് മതിരത്തിന്റെ ഒരു രുചിണ്ടാവുമ്പം കുട്ട്യാക്ക് ഓൽക്ക് കുടിക്കണ കുട്ട്യാളങ്ങനേണോ ഓല വയറ്റി താത്ത ആ രീതിൽ നമ്മള് കൊടുത്താല് അങ്ങനെ കുടിക്കില്ല അപ്പാട് ആ ഒരു തനിയ അയിന്റെ ഒരു ഈ മഞ്ഞൾന്റിം, ഇഞ്ചിന്റിം വെൾത്തി തനി രുചി ഇപ്പൊ കുട്ടിയാക്കല്ല നമ്മ ക്കെന്നെ പറ്റൂലല്ലോ
ആഹ് ശരിയ
അങ്ങനെ ആക്കീട്ട് അങ്ങനെ കുടിച്ചാ മതി ഇപ്പൊള ഇവിടതപ്പ നല്ല മഴ തുടങ്ങിട്ടോ ഇന്ന്പ്പൊ ഇത്ര നേരായിട്ട് മാഴ ഇല്ലായിരുന്നു
ഇവിടെയും പെയ്യുന്നുണ്ട്
അടുത്ത മഴ പെയ്തോട്ടെ നല്ലതാ പക്ഷെ ഇതേപോലെ എടക്ങ്ങനെണ്ട് മഴ പെയ്യാതിരുന്നാല് ഒരു കുറച്ചൊരു ഇത്ണ്ടാവും മറ്റ് ഫുള്ള് മടി എല്ലോട്ത്തും വെള്ളം ചീ ല്ലേ ഇന്നലെക്കെ നല്ല ചൂടല്ലേന്നോ നല്ല മഴായി അപ്പ ഞാൻ പിന്നെ
ഉം
ഞാൻ വേഗം സാധനങ്ങട്ടെയ്
ആഹ്
സെറ്റ് ആക്കി വെക്കും ന്നാപിന്നെ ആളെ ഒണരുമ്പോ എന്നിട്ട് എപ്ലാണോ ഒണരാ ആ സമയത്താണ്ട് കൊടുക്കാച്ചിട്ട് ടീ കുഞ്ഞി മറ്റേ ബൗ ചെറിയ ബൗളുണ്ട് പിന്നെ അതില് ആള് ഒരു രണ്ട് സ്പൂൺ കൊടുത്താ തന്നെ തുപ്പാണ് ഒന്നും കുടിക്കൂല
നല്ല കൂടുതൽ കട്ടിയക്കി കൊടുക്കരുത് അയ്നാത്രം ആയില്ലല്ലോ
അടുത്തത് എന്ത് വടെ എന്താ ചെയ്ത് വെച്ചാല് വെയിലില്ല ഇതുവരെ ആ വെയിലുള്ള സമയത്ത് എന്തെയ്ത് മുത് കറി ഒന്നായിട്ട് അരച്ച് ചെമ്പട്ടിക്കരച്ച് വെച്ച് അപ്പൊ വെള്ളം മുകൾക്കാക്കി ക്കിവന്നല്ലോ ന്നിട്ടാ വെള്ളം മുഴുവൻ കെളഞ്ഞിട്ട് അടീല് ഊറി വരുല്ലോ അരച്ചന്റെ അരി ത് ന്നിട്ട് അത് ഫുള്ള് വെയിലത്തിട്ട് ഉണക്കി പൊടി പൊടി എന്താ സംഭവം ന്നിട്ട് ഒണക്കി ജസ്റ്റ് മിക്സ് അങ്ങനെ പൊടിയാക്കി എടുത്തതാ
ഓഹ് അപ്പോ റിസ്ക് ഉണ്ടല്ലോ അയിന് അയിന് കൊറച്ച് റിസ്ക് ക്ക്‌ണ്ടല്ലോ അറിയോ നല്ല വെയില് വേണ്ടേ
നല്ല ഈ മഴ ഇപ്പളല്ലേ പെയ്തത് ഈ മയെന്റെ മുമ്പ് നല്ല പെരും വെയിലല്ലേയ്ഞ്ഞൊ ഒരു മാസം മുമ്പ് അപ്പൊ ആ സമയത്ത് ടറ റസിന്റെ മോളിൽ ഇട്ട് അതന്നെ പണി രണ്ടാഴ്ചത്തോ ഒരാഴ്ചത്തോ രണ്ടാഴ്ചത്തോളം അങ്ങനെ വെയിലെടുത്തിട്ട് ആഹ് സംഭവം ആറി വെള്ളം കളഞ്ഞ് ഫുള്ള് ഉണക്കി ഉണക്കി കട്ട കട്ടായി വന്ന് മിക്സിയിൽ ഇട്ട് പൊടിച്ച് വെച്ചിട്ട് എന്നാ പിന്നെ സിമ്പിളായിരുന്ന് സുഖായിറ്റ് എളുപ്പത്തിലന്നെ എന്തെയ്യാ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തേങ്ങാ പാലില് കലക്കി കൊടുക്കാം മറ്റേത് അരച്ചുണ്ടാക്കി സമയ എടുക്കൂലെ അങ്ങനെ അന്ന് അത് ചെയ്തൊണ്ട് അതായി നമുക്കും നല്ലതാണ് ക്ഷീണത്തിനൊക്കെ കുടിക്കാനൊക്കെ അപ്പൊ ചെറിയൊരു സ്പൂൺ ആവുമ്പോ അളവും കിട്ടും വൃത്തിയായിട്ട് പ്പോ അധികം ടൈറ്റുണ്ടാവൂല മറ്റേ അരക്കുമ്പോ എത്ര കൊറച്ച അരച്ചാലും അത് കൂടും ടുതലാവും ചെയ്യും നല്ല ടൈറ്റ് ആവുന്നു അ ബാക്കി സാധനം ഇങ്ങനെ ബാക്കിയാവേം ചെയ്യും പിന്നെ അതേപോലെ കുന്ന വായക്ക പൊടി ഇങ്ങനെ തന്നെ ചെയ്ല് കുന്ന വായക്ക അത് ഫുള്ള് അരിഞ്ഞ് ഒണക്കി കൊടുത്ത്‌ ഇപ്രാവശ്യം അത് കിട്ടിട്ടില്ല
ചെലേ പിള്ളേര് കഴിക്കൂല അത്
ആഹ് കുട്ടികളൊന്നും കയിക്കൂല ഞാൻ ഇതന്നെ ഇപ്പ ഇര് ഒരു രണ്ട് സ്പൂണ് ഇന്ന്ന്റെ റബ്ബേ ഇങ്ങനെ തുപ്പന്നെ കയിക്ക്ണില്ല ഞാന് എങ്ങനെപ്പോ പറയുമ്പോ വെള്ളം പോലെ ലൂസാണ്ത് ഒന്നൊരു കട്ടിലില്ല എങ്ങനെപ്പോ കുറച്ച് ആയിക്കോട്ടെന്ന് വിചാരിച്ച് വെള്ളം എങ്കിൽ വെള്ളം എന്നൊക്കെള്ള രീതിലേ അങ്ങനെ കൊടുക്കന്നങ്ങട്ട്
ആണലേ കയിപ്പിക്കാനാണ് പാട് ഉണ്ടാക്കാൻ അത്ര പാടില്ല
സുഖല്ലേ
കൊടുക്കാനാണ് പാട്.
വയറ്റിക്കെത്തണം എത്തിക്കിട്ടിയാലാണ് ഓരെ വയറ്റിലാവണംന്ന് പറിയെ കുട്ട്യാളെ അയിനാണ് പണി. തുപ്പികളയലും കയ്ക്കും. ആ സമാധാനം ഉണ്ടാവില്ല ആദ്യം ആദ്യം സമാധാനാണ്.
അതെ. കുറച്ചേ കുറേ കുറേ നേരമായി ഉറങ്ങീട്ട്.
ഇല്ല കൊറച്ച് ഞാൻ നേരത്തെ വിളിച്ച സമയത്തെയ് അങ്ങനെ. ഇവിടെ ഉറക്കിയ തേനി അപ്പത്തന്നെ ഒരു മണിക്കൂർ ആയിട്ടുണ്ടാവുല്ലേ? അര മണിക്കൂറോ ഇല്ലല്ല പത്ത് മിനിറ്റ് ഇരുപത്ത് മിനിറ്റ് പോലും. ത് ലൊ ഇല്ല അധികായിട്ടൊന്നുല്ല ആ ഏ
ആവുന്നെ ഒള്ളു.
അതന്നെ ആയിക്കില്ല കുറച്ചൊന്ന് ഒറങ്ങിക്കോട്ടെ.
ഉം ഒണർത്തൊന്നും വേണ്ട ഒണരുമ്പം കൊടുത്താ മതി.
അങ്ങന തന്നെ കൊടുക്കല് അല്ലാതെ ഉണർത്തിട്ട് അ ഇവ ദേ ആള് ഒന്ന് ശരിയായിട്ട് ഉറങ്ങിട്ടില്ല ഈ കഫകെട്ടിന്റെ ബുദ്ധിമു മുട്ടൈയ്ററ്.
ആഹ്
അതെ.
ന്ന ടൈം ആയി തോന്ന്ണ്. ല്ലെ